ഹലോ
ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം അവിടെയാ
എന്താ വീട്ടിലുണ്ട് നീയോ
ആഹ് ഇവിടത്തന്നെ വീട്ടിലുണ്ട് എന്താ ചായ ചായ പരിപാടി കഴിഞ്ഞു ഇനി ഉച്ചകത്തേക്ക് ഉണ്ടാക്കണ്ടേ
ഉം ചായകുടി കഴിഞ്ഞോ ആ എന്ത കടി ആ കുടിച്ചു ചായകുടി കഴിഞ്ഞു
ഉം ഞാന് ഇവിടെ ആ ഞാൻ കഴിഞ്ഞ് ഇവി ഇവിടെ ഇങ്ങനെ വന്നിരുന്നതാ കുറച്ചുനേരം പത്തിരി പത്തിരിയും ഉം ചിക്കനും കൊറച്ച് ചിക്കൻ കഷ്ണണ്ട് ഇട്ടിട്ട് വർത്തരച്ച് വർത്തരച്ച് അ തേങ്ങാകറി
തന്നെ ആഹ ശരി.
ഉച്ചക്ക് കല്യാണുണ്ട്.
കല്യാണ ഉണ്ട് ആഹ ആഹ. പിന്നെ എന്തൊക്കെ മക്കളൊക്കെ
മക്കള് ടി വി കാണുന്നു.
ഉം എത്ര ആളുണ്ട്.
രണ്ടു പേര്. പെൺകുട്ടിയ, എന്താ ഉ അവിടെ എന്താ കറിയിട്ടക്കിയ. ക്ക ചായ.
ചായക്ക് ഇന്ന് ഇഡ്ലി. ഇഡ്‌ലി ചട്ട്ണി ചമ്മന്തി. ഉം ഉച്ചക്കത്തേക്ക് ആയിട്ടില്ല, ഉച്ചക്കത്ത് മക്കളൊക്കെ എണീ പണിക്കാർക്ക് ചായ കൊടുക്കണം. എന്നിട്ടിനിയുള്ളു ഉച്ചയ്ക്കത്തൊക്കെ നോക്കയുള്ളൂ. ഏഹ്
ഉച്ചത്തേക്ക് പിന്നെല്ലേ, കുറച്ച വേഗം ചോറ് കറി. ള്ളതൊക്കെ ഉണ്ടാവൂലേ അതോ കൊണ്ടുവരണോ ഒന്നിച്ച് വാങ്ങോ?
ആഹ ആ സാനം. ഒന്നിച്ചു വാങ്ങും. പിന്നെ മീനും. ഒക്കെ രാവിലെ ഇവിടെ കൊണ്ടുവരും.
ഉം എങ്ങനെ ഗുഡ്സില്
പിന്നെ ചിക്കനോ ഒക്കെ വേണെന്നുണ്ടെങ്കില്, പിന്നെ വിളിച്ചു പറഞ്ഞ കൊണ്ട് കൊടന്ന് തരും. ഉം
ഇവിടെ അങ്ങനെ തന്നെ ചിക്കനും ഒക്കെ കൊണ്ടന്നരും ചിക്കനും മീനും കൊണ്ടന്നരും
ബീഫ് പിന്നെ പോയി വാങ്ങണം. ബീഫ് കൊണ്ടുതരുന്ന കട ഉണ്ട്. പക്ഷെ അവിടന്നും വാങ്ങലില്ല. പോയിവാ ഹ് അവടെ പോയി വാങ്ങണര് വാവ് ണ്ട് അവിടെ പോയിട്ട് അവിടെ നല്ലത് കിട് ആ
ആ ആ ച്ചിക്കനുതുപോലല്ലേ ബീഫ് ആവുമ്പോ നമ്മള് നോക്കി വാങ്ങണം
സംഭവം നോക്കി വാങ്ങണേ
ആഹ്
പിന്നെ എന്തൊക്കെയന്നെട്ട് വിശേഷങ്ങളൊക്കെയ എവിടെ അടുത്താണോ കല്യാണം റിലേറ്റീ തീസോ നൈപറോ?
എന്ത് കല്യാണ അതെ റിലേറ്റീവ്സ് ഊം ജ്യേഷ്ഠത്തിന്റെ ഉം എളച്ചന്റെ മോളെ കല്യാണം
അത് അതെ ആ ആ അത്‌ ശരി
അ പന്ത്രണ്ടരക്കെ ആകുമ്പോ പോവാ വിചാരിച്ചിട്ട് ആ ആ.. ആ കൊറച്ച ദൂരള്ളൂ ബസിന് പോവാണെങ്കിൽ പതിനഞ്ച് രൂപ ചാർജ് ഇവിടുത്തെ അത്ര ദൂരോള്ളൂ
തന്നെ ആ.. ആ അത് ശരി ഡ്രസ്സൊക്കെ എടുത്തു
ഇല്ല എടുത്തില്ല എടുക്കണം പോവാന ഇങ്ങനെ ഓരോതെരക്കായി
ഉം പെരുന്നാള് സ്കൂൾ സ്കൂൾ പർച്ചേസിങ് ഒക്കെ ഉണ്ടല്ലോ
വാങ്ങിയോ
ഇല്ലേ ഞാനും എടുത്തിട്ടില്ലാ എടുക്കണം സ്കൂൾ യൂണിഫോം ഒക്കെ വാങ്ങി നോട്സ് ഒക്കെ ഉണ്ട് നോട്ട് ബുക്ക് വാങ്ങാൻ ഉണ്ട് ബാഗ് എ ഡ്രസ്സ് ഒക്കെ പിന്നെ ഹസ്ബൻഡ് വരുന്നുണ്ട് അവര് കൊണ്ടുവരും നെയ്ക്ക്ഉള്ള സ് പെങ്ങള് പിന്നെ അതൊന്നും വാങ്ങുന്നില്ലാ ഉം.. ഡ്രസ്സ് എടുക്കണ്ട പെരുന്നാൾ ഡ്രസ്സ് ഡ്രസ്സ്എടുത്തിട്ടില്ലാ..
ഉ തുണി എടുക്കുവാ അതാ
പെരുന്നാൾ ക്കോല്ല ഒക്ക ഒന്ന് ഇതിന്
റെഡിമയ്ഡ് ആ ഉം
ചിർദാർ അനിയാർക്കിളി ടൈപ്പാണ് കൈട്ട്ങ്ങ റെഡിമേയ്ഡ് ഇും മക്കൾക്കും തന്നെ റെഡമേയ്ഡ് തന്നെ തയ്ക്കണ പരിപാടിയന്നുല്ല അതിനോട്ട് വല്യ താല്പര്യല്ല ഉം മൂന്നാള് ഉം ഒ രാൾക്ക് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ ആള് മൂന്നര വയസ്സ്- ചെറയാ ആൾക്ക് രണ്ട വയസ്
പെൺകുട്ടി ആൺകുട്ടിയാ ചെറുത്
ആണ് ഉം ചെക്കൻ ആണ് മറ്റവര് രണ്ട് പെൺകുട്ടികൾ പി ന്നെ
ച്ചട്ട് എന്നി ട്ട് ചോറടുപ്പേലിട്ടോ
ചോറിട്ടു ഇ നി ബാക്കിയുള്ളത് നോക്കണം
വ പറ ങ്ങനെ പറ വിറകുണ്ടോ വിറകെടുപ്പല വിറകടുപ്പലാ ഉ ആമ്മള് അങ്ങനെ തന്നെ വ
കുറച്ച് കഴിക്കൂ അപ്പൊ പിന്നെ
ഒല്ല അടപ്പല്ല
ഉം അപ്പൊ പിന്നെ അയക്ക് ഇട്ടിട്ട്ന്നെ ഇറക്കി വെക്കും വൈകുന്നേരത്തെ രണ്ടു നേരത്തെ പോർത്ത് കൂട് ഉള്ളത്
ആ
അങ്ങനെ കുറച്ചല്ലേ കഴിക്കുള്ളൂ ഇപ്പ രാത്രി ആകുമ്പോ കൊറ വളരെ കുറച്ച് കഴിക്കുള്ളൂ
ആ
ഇന്നിപ്പോ ദോശ രാവിലെ ഇട്ടിലിയത് കാരണം പിന്നെ കൊറച്ച് മാവ്ടുത്തി വെക്കുംരാത്രി ദോശക്ക് ഇഡലി ദോശ രാവിലെ ഉണ്ടാക്കുകയാണെങ്ക പിന്നെ അവര് കുട്ടികൾക്ക് മൂന്നാൾക്ക് ദോശയാണെങ്കിൽ പിന്നെ രാത്രി ദോശന്ന മതി നെയ്യൊക്കെ ഒ ഴിച്ചിട്ട് അങ്ങനെ ദോശ ചുട്ടു കൊടുത്ത ഭയങ്കര ഉം അവർക്ക് പിന്നെ രാത്രി ഉം അതെ അങ്ങനെ ആകുമ്പോ പിന്നെ മൂന്നു പേര് അങ്ങനെ വാരി കൊടുക്കൊന്നും വേണ്ട അങ്ങനെ രണ്ട് ചെറിയൊരു ഒ ഒറ്റൊക്ക് വാരി തേക്കുവാ ദോശയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം മം ചൂടു അങ്ങനെ ചുട്ടുടുത്ത് അങ്ങനെ കഴിക്കും
ആ
ഉം എന്തായാലും ഒക്കെ ഒരു ആ അതെ അതെ അത് ഇതും ചോറു ആണെങ്കിലും ഇപ്പോ ദോശയാണെങ്കിലും ഒരു പോലത്തെ അരി ഭക്ഷണം അല്ലേ കുഴപ്പമില്ല
ആ
പിന്നെ എന്തൊക്ക എന്നിട്ട് വീട്ടിലേക്കൊക്കെ പോയിന്നോ
ആ വീട്ടില് പോയി വന്നതാ
പെരുന്നാളായിട്ട് പെരുന്നാക്കി പോവണ്ടള്ളു മം പെരുന്നാക്കല്ലേ സ്കൂള് തുറക്കാനായല്ലോ പെരുന്നാൾക്ക് പിന്നെ ലീവൊന്നും കിട്ടൂല രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തൊക്കെ അങ്ങനെ പോയി അത്
സ്കൂളിൽ പോയി പെരുന്നാളിനായിട്ട് അങ്ങനെ ഒരു ലീവ് കിട്ടുമ്പോ അതൊരു രസാണ് സ്കൂളിനവധി ആ സ്കൂൾ ആ അതെ
ആണ് പിന്നെ
എന്നാ ഇരുബത്തേഴാം തിയ്യതി
ഇരുപത് ആയിട്ട് ആവണം അങ്ങനെ തന്നെ വരണ്ടാവുക ചെറിയ തെറ്റൊക്കെ തന്നെയല്ലേ ഉള്ളു ഉം
രണ്ടാതീയോ
സ്കൂൾ ഒന്നാം തീയതി അല്ലേ
ആ ജൂൺ ഒന്നിിനന് ഞാൻ നോക്കിട്ടില്ല തിങ്കള എന്ന
അതറില്ലട്ടോ അതന്നൊന്നും നോക്കിട്ടില്ല ജൂൺ ഒന്നിനാകും അല്ല ഉണ്ടല്ലോ അങ്ങനെയാണെങ്കില് ഉ പിന്നെ ശനി ഞായറും അല്ലെങ്കിൽ പിന്നെ ജൂൺ ഒന്നിനാകും തുറക്ക എന്റെ വെല്യോൾക്ക് ജൂൺ ഒന്നിനാണന്നു പറഞ്ഞീനിം ചെറോ റിയണ്ട താള ഇപ്പ പ്രീ കെ ജി ചേർത്തിട്ടുള്ളൂ ഹോൾക്ക് ജൂൺ എട്ടിനാണ്
ജൂൺഒന്നിന്നെ ആയിരിക്കും ജൂൺ ഒന്ന് അന്ന് തിങ്കളാഴ്ചയാണ്
ആഹ പിന്നെ തന്നെ എത്ര പെട്ടെന്നാ അപ്പൊ രണ്ടു മാസം അതെ കോളധർ ക്കാനായിറ് ഇനിയിപ്പോ തീരെ ഒഴിവുണ്ടായാലോ കുളം മദ്രാസ് ട്യൂഷന് ഒക്കെ പഠിക്ക മഴ ഉം അത മഴ ഉണ്ടായി ഇന്നോട്ട്
മഴല്ല എന്തായിരുന്നു ഒന്നും ഒന്നല്ല ഒന്ന ഇല്ല നല്ലൊരു ഇ
ആഹ അതന്നെ ഇവിടെ ഇല്ല ഇവിടെ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച മിഞ്ഞാന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് പെയ്ത് പിന്ന ഒമ്പതാം തീയതി. ഉട്ടദ്യ എന്ത് എന്നാ പെയ്ത് തന്നെ പിന്നെ പെയ്തിട്ടൊന്നുമില്ല
ഏ ഇവിടെ രണ്ടു ദിവസം മുന്നേ ഏ ഏ ഇവിടെ രണ്ടു ദിവസം മുമ്പ് നല്ല മഴപെയ്തു കാറ്റും പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു മാത്രം
കുറെേ ആളും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയല് പിന്നെ മെസ്സേജ് ചെയ്യുമ്പോഴക്കെ ആ ഭാഗത്ത് ഇപ്പ നല്ല മഴയരുന്നു റിലേറ്റീവ്സൊക്കെ പക്ഷേ ആലിപ്പഴവൊക്കെണ്ടോ അപ്പൊ നല്ല പെയ്തിട്ടൊണ്ടാവുമല്ലോ? ആഹ് ശരി ഇവിടക്കൊന്നുല്ല ഇവ അത്രക്കും മഴയും വരുന്നില്ല.
ഇം മ്മ്
ഇരുപത്തി ആറാം തീയതി മുതൽണ്ടാവുംന്നൊക്കെ പറഞ്ഞിന്ന കാലാവർഷം തുടങ്ങണന്നൊക്കെ പറഞ്ഞിന്നല്ലോ
ആഹ നേരത്തെ ആണല്ലേ വെന്ന കഴിഞ്ഞ വർഷം നേരത്തെ തുടങ്ങിയില്ലേ അത് സ്കൂള് തുറന്നരെ
ഇം ഓർമില്ലാടോ
മ്മ്
ചൂടല്ലേ ഇന്ന്
മഴ അല്ലെങ്കിൽ സ്കൂൾ തുറക്കണ അന്ന്ണ് അങ്ങനെയ ഇം അത് ഒരു രസണല്ലേ
നനഞ്ഞു പോലാണ് പാട് തിരിച്ചൂവരുമ്പോഞ്ഞപ്പം മഞ്ഞപ്പോ മഴയ കൊഴപ്പൊന്നില്ല വീട്ടിക്ക് നേരം വരുംല്ലേ പ അങ്ങോട്ട് പോകുമ്പോഴാണ് സ്കൂളൊക്കെ അടുത്ത് തന്നെയാണ് എന്നാലും ഓട്ടോയിലെ പോവുള്ളൂ റോഡ്ന്നോട്ട് ക്രോസ് ചെയ്യണം മു പിന്നെ അടുത്തന്നെയാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ തന്നെ ഉള്ളൂ ഓട്ടോൽ പക്ഷേ ഏ എന്നാല്ലും ഓട്ടോലെ വിടള്ളു
ആ
ഉം അ
നോട്ട് ബുക്ക് ബാഗ് ആ കൊണ്ടുവരണതെല്ല വാട്ടർ ബോട്ടിൽ യൂണിഫോം എങ്ങനെ വാ
യൂണിഫോമ് സ്കൂൾന്ന് മെറ്റീരിയൽ സ്കൂളിന്ന് തരും മുപ്പോ പിന്നെ ക്യാഷ് കൊടുക്കണം പിന്നെ പുറത്തുണ്ട തയ്ക്കാൻ വേണ്ടി കൊടു തു ഉം ഇപ്പം അത് കിട്ടും ബുക്ക് വാങ്ങാനുണ്ട് നോട്ട്ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കെ ഉണ്ട് അങ്ങനെ കിട്ടീട്ടില്ല ഹും
ഞാൻ നോട്ട് ബുക്ക് വാങ്ങാൻ പോയിട്ടില്ല എനിപ്പ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോം വേണം
ഞാവു ഇതൊണ്ട് ചുന്നോട്ടുക്ക്‌ണ്ട് കിട്ടാാന് സ്കൂൾന്ന് പിൻ പ്രോഗസ് ച്കാട് കൊടുത്ത ടൈമില് ടെക്സ്റ്റ് ബുക്കിന് നോക്കിയപ്പം അന്ന് കഴിഞ്ഞിക്കുണ് ടെക്സ്റ്റ് ഇഞ്ഞിപ്പ വന്നിട്ട് വേണംന്ന് പർണീന്നന്ന്
ഉം ബർടേക്കന്ന് നല്ലൊരു സംഖ്യ ആവും
ആ അതാണ് ഒക്ക നല്ല പൈസേണ് ചില്ലറയൊന്നുഅല്ല
ആഹ്
ഉം
ഒര അയ്യായിരം കഴിഞ്ഞ റാശ്യം നാലായിരം രൂപയുണ്ട് നാല മൂന്നാം ക്ലാസ്ത്തെ ബുക്കിന്.
ആ അതെ വാങ്ങൂലേ സി ബിഎസില്ലേ സി ബിഎസ് സി ക്ക് നല്ല റൈറ്റന്ന ഉ ഇൻഡ് ബുക്ക് നല്ല എത്ര ചെറിയ പ്പം ഫ്രീ കെ ജി ക്കിന്റെ ചെറിയ ആൾക്കന്നെ രണ്ട് ബുക്കൊള്ളൂ ഫ്രീ കെ ജിക്ക് പക്ഷെ ആയിര്ത്തി സംതിങ്ങ്ണ്ട്ന്ന് പർഞ്ഞു
ആഹ്
ഉം
സമയത്ത്ക്ക്‌ കൊടു
ഉം പിന്നെപ്പത് വാങ്ങാതിരിക്കാൻ പറ്റ് യ്യോ ബുക്കന് ബുക്കന്നെ വേണ്ടേ ഇപ്പോ ആദ്യത്തെ പറഞ്ഞ കഴിഞ്ഞ നമ്മളെ കാലത്തൊക്കെ പഴയ ബുക്ക് ഇപ്പോ ആരുടെ എട്ത്ത്ന്നെങ്കിലും വാങ്ങീട്ട് ങ്ങനെകൊടുക്കും പിറ്റേത്ത വർഷത്തിന് ആ ഇപ്പൊന്നും അത് നടക്കൂലേ ഇപ്പത്തെ മക്കളൊന്നും അത് കൊണ്ടുലെ പിന്നെ പിന്നെ ആക്ടിവിറ്റിം കാര്യങ്ങളൊക്കെ എന്തേലൊക്കെ ആയിട്ടായിരിക്കും ചെയ്യണ്ടാ അതൊക്കെപ്പിന്നെ ആ അതന്നെ
അപ്പൊ നടക്കുല്ല
പുല്ല അതന്നെ
എല്ലാരും പുതിയത് വാങ്ങനെയ
ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ആയി
ഉം.
പോയില്ലേ? വെക്കേഷ
ഇല്ല പോകാൻ പറ്റിയിട്ടില്ല തെയതെ മക്കളവിടെ പാർക്കില ഇങ്ങ റ്റൊകൊണ്ടോയി ഇത്രയൊള്ളു
എന്താ പറഞ്ഞ ആ ആഹ അതന്നെ